ഹലോ
ഹലോ പറയൂ
ആഹ് പറഞ്ഞോ
നിനക്ക് ഏറ്റവും ഇഷ്ട്ട പെട്ട ഫുഡ്ഡേതാ
എനിക്ക് മന്തി
ആഹ് എടി എനിക്ക് ഫിഷ് ഇഷ്ടമല്ല ബാക്കിയെല്ലാം ഞാൻ എന്ത് തന്നാലും കഴിക്കും.
എന്നാലു ഫേവറൈറ്റ് ഫുഡ്ഡായിട്ട് ഒന്നുമില്ലെ
ഫെവറൈറ്റ് ഫുഡ് ബിരിയാണി ഇഷ്ടമാണ്. മന്തി ഇഷ്ടമാണ്.
ആഹ്
എനിക്ക് മന്തീന്ന് വെച്ചാൽ ഒരു സ്ട്രെസ് മസ്റ്റർ പോലെയാണ് അതായത് നമ്മക്ക് ഭയങ്കരേ സ്ട്രെസ്സ് കേറി ഇരിക്കുമ്പോ ദേഷ്യം ഇരിക്കുമ്പോ വിഷമ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു പീസ് ചി - ത്തെനും ഇച്ചിരി മന്തിച്ചോറും ഇച്ചിരി മയൊണയിസും കൂടി കിട്ടികഴിഞ്ഞാൽ- നമ്മടെ നമ്മള് ഭയങ്കര ശാന്തമാവും വളരെയധികം ശാന്ത-
എനിക്ക് ബിരിയാണി കിട്ടി തന്നാൽ ഞാൻ കഷ്ടപ്പെട്ടാണെങ്കിലും ഫുള്ള് കഴിച്ച് തീർക്കും
ഉം ഞാൻ മന്തി മന്തി ഒരു കോട്ട്ര് മന്തിയൊക്കെ ഞാൻ തന്നെ തന്നെ തിന്നും ഫുള്ളൊന്നും തിന്നാൻ പറ്റുന്നില്ല ഒരു ക്വാട്ട്ര് തിന്നും
നല്ലതാ അത്. എനിക്ക് മന്തി
ഒന്ന് ആലോചോക്കെ ഈ ഫുൾ മന്തിക്കെ ചാലഞ്ച് എടുത്തിട്ട് കഴിക്കുന്നവരുടെ കാര്യമൊക്കെ
യ സത്യം
അവർക്കൊക്കെ എന്തോ എന്ത് കപ്പാസിറ്റി ആയിരിക്കും അല്ലേ
മ
ഉം ഈ മ മന്തിയില് പെരി പെരി മന്തിയാണ് ഓൾഡ് ടൈംസ് വറേജ്
എനിക്ക് മന്തിയില് ഉ മന്തിൽ ഞാൻ കൊറെ കഴിച്ചിട്ടു കൊറേ കഴിച്ചിട്ടില്ല ഞാൻ പരിപ്പരി കഴിച്ചിട്ടുണ്ട് കാന്താരി കഴിച്ചിട്ടുണ്ട് ഹണി കഴിച്ചിട്ടുണ്ട് മൊറോക്കോ കഴിച്ചിട്ടുണ്ട് എണ്ട്
മെക്സിക്ക കഴിച്ചിട്ടില്ലേ
മെക്സിക്കൻ ഉ ചീസ് ചീസ് പെരി പെരി അങ്ങനെ എന്തോകഴച്ചിട്ടുണ്ട്
എന്നിട്ട് അതില്ഏതാ ഇഷ്ടപ്പെട്ടത്
എല്ലാം ഇഷ്ടപ്പെട്ടു കാന്താരിക്ക്ച്ച് ത്തിരിഎരി കൂടുതലാണ്
ആഹ് പഷെ ഇ ഞാൻ ആഹ് പെരി പെരി ഹണിച്ചില്ലി മക്രൂണ മന്തി കയ്ച്ചിട്ടുണ്ട് നോർമലും പിന്നെ കാന്താരിയും നോ നോർമലായ കാന്തരിം പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പെരി പെരി ങ്ങനെ അപ്പഴും പിന്നേ പിന്നെ ഓർഡർ ചെയ്ത് കഴിക്കുന്ന പെരി പെരി മാ
ഞങ്ങൾ കൂടുതൽ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് പെരി പെരി മന്തിയാണ്
ആഹ്
പെരിപെരിമന്തി ന്നെയാണ് എനിക്കും ഇഷ്ടം കാരണം ഏറ്റവും കൂടുതൽ കഴിച്ചിരുന്നത് പെരി പെരി രിയാണ്
ഓഹ് എനിക്ക് എനിക്ക് എന്തൊക് ക്കെ ഫ്ലേവർണ്ടന്ന് പറഞ്ഞാല് പെരി പെരി കഴഞ്ഞിട്ടേ ഒള്ളൂ കാരണം ഞാൻ പ്പഴും അതെ കഴിക്കു ബാക്കിയുള്ളവരെല്ലാം വെറൈറ്റി ഫ്ലേവേഴ്സ് ഓർഡർ ചെയ്യുമ്പം ഞാൻ മാത്രം പെരുവരി പെരുവേരി പെരുവരി പെരുവരി
എനിക്കിപ്പോ പെരിതരി മന്തി തിന്നാൻ തോന്നുകയാണ്
താങ്കളുടെ ഫോണിൽ ആപ്പില്ലേ കുത്തിരുന്നിട്ട് ഓർഡർ ചെ
ആപ്പുണ്ട് പൈസ ഇല്ല
ആഹ്
ഇവടെ അടുത്ത് മൽഗോവാന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റ് ണ്ട് അവിട്ത്തെ ഫുഡ്ഡക്കെ അടിപൊളിയാണ്
ആഹ് ആ ഞാൻ കണ്ടിട്ടുണ്ട്
ആഹ് ഇവടെ അത് നേരത്തെ തെക്കിനി ന്നയിരുന്നു അതിന്റെ പേര്
ഓഹ്
അത് പിന്നെ മൽഗോവയിയതാ തെക്കിനീടെ അന്ന് ഇച്ചിരി പരുത്തിയറയിലോട്ട് പോകുമ്പം തെക്കിനീടെ തന്നെ
ആഹ്
കടൽ ന്ന് പറയുന്നൊരു റെസ്റ്റോറന്റ് ണ്ട്
ഓഹ്
കടൽ റെസ്റ്റോറന്റ് ന്ന് വെച്ചാല് ഈ കടൽ മീൻ കടൽ കടല മീന് ചട്ടിച്ചോറ് മറ്റേ എഹ് സീ ഫുഡ് സദ്യ എല്ലോംണ്ട് ഇക്ക് അ ഇപ്പോൾ ഏൻത്തെ പ്രോൺസ് ഫ്രൈ പ്രൊ പഷെ ആ കടയിൽ പോയിട്ല്ല
അഎന്താ
അത് പൂട്ടി അവര് എന്തോ തർക്കൊക്കെ കൊണ്ട് വസ്തു തർക്കൊക്കെ കൊണ്ട് ക്ഷെ അടിപൊളിയായിര്ന്നു എന്താ ചെയ്യാ പിന്നെ
പിന്നെ ഫുഡ് ഈ ഫ്രൂഡ് ബോഗേഴ്സ് ഒക്കോരോന്ന് ങ്ങനെ കൊണ്ട് തരത്തില്ലെന്ന് ബ്ലോഗേഴ്സ് ക്കെ
കൊറെ പേര് വീഡിയോസ് ചെയ്ന്ന് ഞാൻ പല എപ്പഴും ആഗ്രഹച്ചിട്ണ്ട് നമ്മടെ മുമ്പിലക്കെ ആരെലും വന്നാര്ന്നെ
അതെ അതെ എന്റെ മുന്നിൽ പഴംപൊരി ഒക്കെ കൊറെ തന്ന ഐഫോൺ തരന്നെന്ന് ഞാൻ തിന്നും പഴംപൊരി മറ്റേ പോക്കറ്റ് ഷവർമ അതക്
ആഹ് അതൊക്കെ ഞാനും നിന്നും പിന്നെ കട്ട്ല റ്റ് ജൂസ് ഷേക്കും ഷാർജന്നും അത്ര ജ്യൂസേളാ
ഷേക്ക് ഞാനത് പിടി പിടിക്കു
എനിക്കത് പറ്റത് എനിക്ക് കാണമ്പൊ പറ്റത്തില്ല അതുകൊണ്ട് ജ്യൂസക് ക്കെ ആണെങ്കി ഓക്കെ ഞാനും നോക്കും ക്ഷെ ഏഹ് പിന്നെ കട്ലറ്റ് ഷവർ ഷവർമ്മ
ശവർമ്മ ഞാനും തിന്നു പക്ഷെ പൊറോ ട്ട കൊണ്ട്ത്തന്ന് തിന്നാൻ പറഞ്ഞ ഞാൻ രണ്ടെണ്ണത്തി കൂടുതൽ തിന്നത്തില്ല
ടൈം ഇല്ലെങ്കി മേബി ഞാനൊന്ന് ട്രൈ ചെയ്യും ട്രൈ ചെയ്യുന്നതിന് കുഴപ്പല്ലല്ലോ ടൈം ലിമിറ്റ് ഇല്ലെങ്കി നമുക്ക് ട്രൈ ചെയ്യാലോ ബിരിയാണി ആണെങ്കിലും ഒരു ബിരിയാണിയൊക്കെ തന്നിട്ട് തീർക്കാൻ പറഞ്ഞാ നമ്മൾ
ആഹ് അതെ അതെ ഒരു ഒന്നരയൊക്കെ തീർക്കും
ആഹ്
വെറും വയറ്റിലാന്നെങ്കി രണ്ടൊക്കെ തിന്നു
ആഹ് പിന്നെ ഈ ഫ്രൂ അതൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ്യ്യുന്നവരെ സമ്മയിക്കണം ഒന്നു എന്ത് എന്ത് എന്ത് കെപ്പാസിറ്റിയാണ് അവർക്ക്
എനിക്ക് തിന്നാനുള്ള കപ്പാസിറ്റി അത്യാവശ്യംണ്ട് പക്ഷെ കണ്ടാ പറയത്തില്ല
ആഹ് എന്നെ കണ്ടാ പറയും പക്ഷെ എനിക്ക് വല്ല്യ കപ്പാസിറ്റി ഇല്ല
എനിക്ക് ഒരു പാത്രം എന്തെങ്കിലും വിളമ്പി തന്ന ഞാനത് തോനയാണെങ്കിൽ കഷ്ടപ്പെട്ട് തിന്നാൻ നോക്കും
ഒഹ് ഓഹ്
പറ്റില്ലെങ്കിലും തിന്നാൻ നോക്കും. അതെ അതെ ഉം. യോ
പിന്നെ
പിന്നെ എന്താ ഇങ്ങനെ ഇരിക്കുനു.
ഔ ഇല്ല ചായ ഇടണം ഇന്നട് ഇന്ന് കുടിക്കണം ചായ. ട്ടിട്ട്
ഓ താങ്കൾ ചായ എങ്ങനെയാണ് ഇടുന്നത്.
ഞാൻ ചായ ഞങ്ങള് ഇവിടെ വെറൈറ്റി രീതിയില ചായ ഇടുന്നത് ഞങ്ങളിവിടെ ഗ്യാസ് ആദ്യം കത്തിക്കും. എനിട്ട് അതില് ചരിവ വൊ ചായ തരു എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ മൂന്ന് പേരുണ്ട് അപ്പം ഞങ്ങളൊരു രണ്ട് ക്ലാസ് വെള്ളവും ഒന്നര ഗ്ലാസ് പാലും ഒഴിക്കും.
ആഹ്
എന്നിട്ട് അത് തളയ്ക്കാൻ വേണ്ടി കാത്തിരിക്കും.
ഉം
അത് തിളച്ചു വരുമ്പോ നമ്മുടെ ഗ്യാസിന്റെ സിമ്മില്ലേ?
അത് കുറയ്ക്കും വീണ്ടും കൂട്ടും വീണ്ടും കുറക്ക കും വീണ്ടും കട്ടും അങ്ങനെ ചെയ്യും. അതെ എനിട്ട് അയ്യോ സോറി തേയില ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന കേട്ടോ?
ആ ഓക്കേ ഓക്കേ
ഇലയും ഏലക്കയും കൂടി ഇടും എന്നിട്ട് കൂട്ടും കുറയ്ക്കയും കൂട്ടും കുറയ്ക്കും. അപ്പം ഇത് നമുക്ക് നല്ല രീതിക്ക് വെന്ത് കിട്ടും.
എന്നിട്ട് പിന്നെ അത് എടുത്ത് അരിച്ച് ആഹ മൂന്ന് ഗ്ലാസ്സിലാക്കി. എല്ലാവർക്കും കൊടുക്കും.
ഉം
അപ്പൊരു ആ ഏലക്കെടൊക്കെ ഫ്ലേവർ. ഇങ്ങനെ ഇറങ്ങുമ്പം നല്ല അടിപൊളിയൊരു ചായക്കിടും.
അതെ അതെ
തനിക്ക് ചായ കുടിക്കാൻ പോവാൻ ഇഷ്ടായോ.
ഇഷ്ടമാണ് എനിക്കിങ്ങനെ കടേലൊക്കെ പോയിരുന്ന്. ചായ കുടിക്കാൻ ഇഷ് പക്ഷെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന ചായ കുടിക്കാൻ ഇഷ്ടമാണ്. അല്ലാണ്ട് എനിക്ക് ചായ കുടിക്കുന്നതിനോട് വലിയ താല്പര്യല്ല പക്ഷെ എനിക്ക് ചായ മൂടുണ്ടെങ്കിൽ ഞാൻ ചായ കുടിക്കും.
ആഹ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടാ ഞാൻ എത്ര ചായ തന്നാലും കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് കടേല് പോയിട്ട് നല്ല ചൂട് ചായയും. ഒരു ചൂട് മൊരിഞ്ഞ ഉഴുന്നുവടയും. നല്ല ചുമന്ന ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ട.
എനിക്ക് കടേപ്പോയി ചായയും കടിയും തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഉം ഒരു ചൂട് ചായ നല്ല മുരുമൊര ഇരിക്കുന്ന ഉഴുന്നട അകത്ത് നല്ല സോഫ്റ്റ്. എന്ത് ടേസ്റ്റായിരിക്കുംല്ലേ.
അതെയതെ. ഇന്നലെ എന്റൊരു ഫ്രണ്ട് ഹോസ്പിറ്റലി വന്നപ്പം ഞാൻ വരുന്നന്ന് പറഞ്ഞപ്പൊ ഞാൻ വിചാരിച്ചേ അവളുവായിട്ട് ഷാർജ കുടിക്കാൻ പോവാന്ന് പക്ഷെ അവള് അവളുടെ അച്ഛനുമായിട്ടൊക്കെയാണ് വന്നത്. സമയം കിട്ടിയില്ല പോകാൻ. പിന്നെ ഞാൻ വൈകിട്ട് ഒറ്റക്ക് പോയി ഞാനും അമ്മയും പോയി. ഞാൻ ഷാർജെയും ഷവർമെ യും തിന്ന്.
ഓഹോ
ഇന്നലെ എനിക്ക് ഷാർജ കുടിക്കാനുള്ള ക്രേവിങ്സ് ഉണ്ടായിരുന്നു.
അതാ ഫ്രണ്ടിനോട് കാണിച്ച ചതിയല്ലേ.
ഫ്രണ്ട് ഫ്രണ്ട് ഏഹ് വന്നിട്ട് ഞങ്ങക്ക് വെളിയിൽ പോകാനുള്ളൊരു അവസരം കിട്ടിയില്ല. ഫ്രണ്ടിന്റെ അച്ഛനല്ലെങ്കിൽ അവിടെ ഒറ്റക്കായി പോകും.
ഓഹോ
അതുകൊണ്ട് ഇനി അടുത്ത വെട്ടം ഫ്രണ്ടിനെയും കൊണ്ട് പോയി കുടിക്കും. ബേക്ക് ബേയിൽ ബേക്ബേയിൽ അടിപൊളി ഷവർമ്മയും ഷാർജയുമാണ്.
ആഹ് ഇതാ ഫ്രണ്ടറിഞ്ഞാൽ താങ്കള് ശരിക്കും നല്ല രീതിക്കൊന്ന് കാണാൻ വരുവല്ലോ.
ശ് ശ് ശ് ശ് ശ് ശ്
ഫ്രണ്ടറിയാതിരിക്കട്ടെ.
അതെയതെ. ഫ്രണ്ടൊരിക്കലും അറിയാതിരിഗ
അതെ
ദൃശ്യം സിനിമ കണ്ടായിരുന്നൊ?
ഇല്ല കാണാൻ പോണം. നിങ്ങൾ കണ്ടോ?
ഞാൻ കണ്ടില്ല.
ഒരു ദിവസം പോയാലോ?
പോകാം.
ഉം താങ്കൾ താങ്കളുടെ അടുത്തുള്ള തിയേറ്ററി പൊക്കോ. ഞാൻ എന്റെ അടുത്തുള്ള തിയേറ്ററിൽ പോകാം.
ഓക്കെ ഓക്കേ
ഓക്കേ
താങ്കൾ എന്നിട്ട് അടുത്തുള്ള തിയേറ്ററി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകൂ.
അതെ
ഞാനും എന്റെ അടുത്തുള്ള തിയേറ്ററിൽ പോകാം.
ഓക്കെ
ഓക്കേ ഓക്കേ
ഉംമ് ആഹ് ശരി എന്നാ ഞാൻ കട്ടെയ്തിട്ട് വിളിക്കാവേ.
ഓക്കെ
ഓക്കെ